ഹലോ ആഹ കേക്കാവോ
മയ പെയ്യുന്നുണ്ടോ
ആ ഇവിടെ മഴ പെയ്തോണ്ടിരിക്കുവാ ചാറി ചാറി പെയ്യുന്നുണ്ട് ആ
ഇപ്പൊ ഒരുവിധം എല്ലാടത്തും ഒരേ കാലാവസ്ഥ തന്നെ അല്ലേ
ആഹ ഇപ്പ ഇപ്പ ഒരു മഴയും വെയിലും എന്താ പറയാ അന്തല്ലാത്തൊ ഒരു കാലാവസ്ഥ
എങ്ങനെയന്ന് പറഞ്ഞാ കേരളത്തില് ഏ വേറൊരു ക ഇതും തമിഴ്നാട്ട്ക്ക് കടന്ന വേറൊരു കാലാവസ്ഥയായിരിക്കും
ആ ആ ആ ഇവിടെ തന്നെ ചിലയിടത്ത് മഴ പെയ്യും ചിലയിടത്ത് ടത്ത് മഴ പെയ്യത്തില്ല ചെല ഇപ്പ നമ്മള് കൊറച്ച് നമ്മള ഇവിടെ മഴയായിരിക്കും കുറച്ച് ദൂരോട്ട് പോകുമ്പോൾ അവിടെ പിന്നെ മഴ കാണത്തില്ല അങ്ങനെ ഒരുസ്ഥ
ചില സമയങ്ങളിൽ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഒരു അര കിലോമീറ്റർ നടന്ന കഴി ഞ്ഞാല് ആ അര കിലോമീറ്ററിന്റെ ഉള്ളില് മഴയ ഉണ്ടാവും അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പ ചെറുതായിട്ട് ചാറിയിട്ടേ ഉണ്ടാവുള്ളു
ആഹ് ആഹ്
ഏ അത് കഴി ആഹ്
ഇവിടെ ഇങ്ങനെ തന്നെയാണ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ മഴയി ല്ല നമ്മുടെ ഇവിടെ മഴ കാണും
ഇപ്പൊ മഴ തൊടങ്ങുന്നുണ്ട് രാത്രിയായ പിന്നെ കൊഴപ്പല്ല പെയ്തങ്ങ് പോയ്ക്കോളും പകലാവുമ്പോളാണ് ബുദ്ധിമുട്ട്
അതെ എല്ലാർക്കും കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടാണ് ഈ റോഡ് റോഡ് സൈഡിലോര ഇപ്പം ഓണൊക്കെ ആവുന്നത് കൊണ്ട് ഈ റോഡ് സൈഡില് ഓരോ ചെറിയ ചെറിയ കച്ചവട ക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കാ ശരിക്കും ബുദ്ധിമുട്ട്
ഓണം എന്നാണ്
ഓണം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ന്തോ ഉം ഉം
അങ്ങല്ല ജൂലൈ ജൂ ഒരു മാസം രണ്ടു മാസത്തെ ഇടത്തുണ്ട്ല്ലേ
ആഹ് ഒരു മാസം ഉണ്ട് അടുത്ത് ഇത് തീർന്നല്ലോ ഇ ജൂൺ തീർന്നല്ലോ
കഴിഞ്ഞ് ഇനി ജൂലൈ ആഗസ്റ്റിലല്ലേ
ആ ആഗസ്റ്റ്
ഉം ങ് പിന്നെ ഓണൊക്കെ നല്ല അടിപൊളി കൈണ്ടാവുംല്ലേ
ആ ഓണം നമ്മള അങ്ങനെ വല്യതായിട്ട് ആഘോഷിക്ക ക്കാറില്ല നമ്മളിപ്പോ നാട്ടില് ജസ്റ്റ് വീട്ടിലെ കസിൻസിന്റെ വീട്ടിലൊക്കെ ഏഹ് വിസിറ്റ് ചെയ്യും അങ്ങനെ അങ്ങ് പോത്തതേള്ളു
ആ
അവിടെ എങ്ങനെയ ഓണ അക്കെ ആഘോഷിക്കല്
ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ സദ്യൊക്കെ ഉണ്ടാക്കും
ആഹ് ആഹ്
അങ്ങനെ എല്ലാരും കൂടെ കൂടി സദ്യക്കെ ഇണ്ടാക്കും പിന്നെ ഇപ്പ പോക പോക എല്ലാർക്കും എല്ലാ ഫേ ഓരോ ഫാമിലേയി ഫേമിലായി മാറിയപ്പോ പിന്നെ ഇവ്ടെ വീട്ടില് ഞങ്ങള് മാത്രേ ഒള്ളൂ ഉമ്മേം ഉപ്പിം ഞങ്ങള് മാത്രോള്ളൂ
ആഹ്
അപ്പൊ പിന്നെ ചെറുതായിട്ടില്ലേ സദ്യേ ഇണ്ടാക്കല് ഒന്നോ ഒരു ന്നാ മൂന്നോ ന്നാ അല്ലെല് രണ്ടോ മൂന്നോ ഐറ്റംസ് വെച്ചിട്ട്
പായസം ആ അതെ സദ്യണ്ടാക്കല്
ഇപ്പൊ അയ്ന് സദ്യല്ലെം മറ്റേ ഓൺലൈൻന്ന്
ആഹ് ആഹ് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെയുണ്ടല്ലേ ഇപ്പം ഉം ആർക്കും ഒന്നും ചെയ്യാൻ വയ്യേപ്പോ മ്മ്ഹ്
ടൈമില്ല
ആതെ അതെ അതെ
പ്രത്യേകിച്ച് ഇപ്പത്തെ പെണ്ണ്ങ്ങക്ക് അടുക്കളയില് കേറാന്
ആതെ പണ്ടത്തൊക്കെ ആൾക്കാരൊക്കെ ഈ ഓരോ ഓരോ ഇങ്ങനത്തെ ക്കാ ആഹ് ഇതൊക്കെ വരുമ്പഴ്ത്തേയ്ക്ക് ക്ക് ആഹ് അട്ക്കളെന്ന് എറങ്ങ്ണ സമയം വേണം ഇല്ലേല് എല്ലാരുംകൂടെ ഫുഡ് ഇണ്ടാക്ക്ന്ന്
അഇപ്പഴല്ലേ ഈ ഗ്യാസും കരണ്ടടുപ്പും
അതെ ആഹ് ആഹ്
അന്നൊക്കെയിക്കാലത്ത് അടുപ്പത്തല്ലെ എല്ലാ കാര്യങ്ങളും വെച്ച്ണ്ടാക്കാ
ഉം
ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് വന്നപ് എൻക്ക് കല്യാണത്തിന്റെ ആ ആതിലൊന്നും എന്റെ വീട്ടില് ഗ്യാസില്ല
ഓഹ്
എ ഫസ്റ്റ് ടൈം ഇങ്ങട്ട് വന്നപ്പളാണ് ഞാന് ഗ്യാസ് കത്തിക്കാൻ പടിക്ക്ന്നെ എന്ന്ട്ട് ഇൻക്ക് ഭയങ്കര പേടിയാര്ന്നു അത് ഓണാക്ക് ക്കി കത്തിക്കാന് ദൂരെ ന്ന്ന്നിട്ട് കത്തിക്കും ലയ്റ്ററ് വെച്ചിട്ട് ഭയങ്കര പേട്യായ്രുന്നു
അതെല്ലേ
ഉം അന്നൊക്കെ ഇങ്ങനെ പറയലോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊട്ടി തെർച്ച് ഗ്യാസ് സുംകുറ്റി പൊട്ടിതെറിച്ച് അങ്ങനൊക്കെ പറയുന്നേക്കുമ്പോ ഒരു പേട്യാ
ഹാഹ് ഇപ്പം പിന്നെ ഗ്യാ ഗ്യാസ് പലതരവല്ലേ ഇൻഡക്ഷനുണ്ട് ആന്റ് ഇപ്പാർ ക്കും മറ്റേ ഈ അടുപ്പൊന്നും ഉപയോഗിക്കാൻ വയ്യ ഈ ഇപ്പൊ നമ്മടെതന്നെ എന്റെ ഹസ്ബന്റ്ന്റെ അമ്മ തന്നെ ആഹ് ആഹ് ഹസ്ബന്റിന്റെ അമ്മയാണെങ്കില് അവ പെയിന്റെക്കെ അട്ച്ച് നമ്മടെ കല്യാണത്തിന് പെയിന്റെക്കെ അടിച്ച് അകത്ത് ഒരിത്ണ്ട് അപ്പൊ ആള് പുള്ളിക്കാരി ഇപ്പ കത്തിക്കത്തില്ല അടുപ് മറ്റേ പൊകയടുപ്പ് കാരണം പെയിന്റില് മൊത്തോം പൊകയാവുംന്ന് പറ ട്ട് ആഹ് കരി പിടിക്കും അതുകൊണ്ട് കത്തിക്കത്തില്ല ഏഹ് അങ്ങനെ ഒര് ആഹ്
ഞങ്ങള് ചോറും കറിം എല്ലാം അയിലാവെക്കാ
അതെ ഗ്യാസ് ലാഭിക്കാഅന്നേരം
എന്നാലും ഗ്യാസ് അധികം നിക്കുവൊന്നുവില്ല ഒന്നര മാസവേ അല്ലെ രണ്ടു മാസൊക്കെയേ നിക്കൂള്ളൂ ഉം.
ഉം
ചുടുവെള്ളം മഴക്കാലവൊക്കെ ആവുന്ന സമയത്ത് മക്കൾക്കും അവർക്കൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോ വെള്ളം വെക്കാനും
ആഹ് ആഹ് ആഹ്
ഒക്കെ ചു അടുപ്പ് തന്നെ വേണം. ആ സമയത്തൊന്നും ഗ്യാസ് കത്തി ആഹ് ഈ മഴ പെയ്ത് വരുന്ന സമയത്തെ
ആ ഓ അങ്ങനെ ആഹ് ആഹ്
ആഹ് പിന്നെ അവർക്കൊക്കെ പിന്നേ ച്ച് എന്താ പറയാ റിസ്ക്കുള്ള പണികളാണ്.
ആഹ് ആഹ്
ഹസ്ബൻഡിനോ മക്കൾക്കൊക്കെ വേദന എടു ക്കൂന്ന് പറഞ്ഞിട്ട്
ഉം ഉം ഉം
അതുകൊണ്ട് പിന്നെ അടുപ്പ് സ്ഥിരവാക്കി
ആഹ് ആഹ് ആഹ് ഇപ്പൊ ഈ ഇടക്ക് ഗ്യാസിന്റെ ഒരു ഇഷ്യു വന്നായിരുന്നല്ലോ ഗ്യാസ് കിട്ടാനി ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ എല്ലാരും തിരിച്ച് അടുപ്പിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു
ഷാമാ അതെ ഭയങ്കര വിലയായി ആഹ് ഇപ്പൊ അതൊക്കെ മാറിയെന്ന് തോന്നുന്നു
ആഹ് അപ്പൊ ശെരിയായി അത് വില കൊറണ്ടോന്നില്ലായിതന്ന അല്ലേ ആയിരത്തി സംതിങ് അങ്ങനെ ഹലോ ഹലോ ഹലോ ഹലോ